ആ കേക്ക്‌ണ്ടോ
ആ ഇണ്ട്.
ആഹ. എന്തൊക്കെ പരിപാടി?
ഇവടെരിക്ക്യ ചായൊക്കെ കുടിച്ചോ
ഓ പുട്ടിനോടെ.
ഉം
പുട്ടും കടലേം. ഇതരടെആ അവിടെന്താ പരിപാടി?
ഇവിടെ കുത്തപ്പം, കടലക്കറി, ബീഫ് കറി
ഉം. സൺഡേയായിട്ട് ന്താ പരിപാടി?
പ്രത്യേകിച്ചൊന്നു ല്ല്യാ
ല്ലങ്ങക്കറിയാ. എന്ന പരിപാടി ഇങ്ങനെ ഇരിക്കാ. പ്രത്യേകിച്ചൊന്നുല്ല. ഉം. ഇന്ന് പൊറത്തേക്ക് ഒന്നും പോയില്ല. ക്ക് അറിയില്ല. അറിയാന്നേൻ ഞാൻ പറയൂല്ലേ. ഉം.
വീട്ടില് ആരൊക്കെണ്ട്?
അമ്മ, കണ്ണൻ, അമ്മേം, അനിയനും, അച്ഛനും.
മ്മ് നിങ്ങള് നാല് പേരാണോ
അതെ. അവിടെയോ? പിണങ്ങണ്ട ഞാൻ വെറ്തെ പറഞ്ഞത.
ഇടെ രണ്ട് സിസ്റ്റർണ്ട്, ഒരു ബ്രദറ്, പിന്നെ അമ്മ, അപ്പ.
മേരീഡ് ആണോ?
അല്ലല്ല
ആണ്.
ഉം. എന്ത് ചെയ്യുന്നു? പ്രോടീൻ പൗഡറും
ഹലോ
ആ ഹലോ മിണ്ട് ഓരെന്ത് ചെയ്യുന്നു?
ആര്?
ഞാൻ ഇനി പറയൂല. ഹസ്ബൻറ്.
ഹസ്ബൻറ് ശർമ്മൻ.
ആ
ന്ന്ട്ട് ഇയാള് മൂവിഒക്കെ കാണല്ണ്ടോ
ഓ. എനിക്ക് മറ്റേ ഈ ഹോറർ മൂവീസ് ഒക്കെ ഭയങ്കര ഇഷ്ട.
ഈ കൊറിയൻ ഡ്രാമ പോലെ?
ഔ പിന്നല്ല കാലെക്കെ ഇണ്ട്.
പിന്നെ എന്തെക്ക ഹോബീസ്
പ്രത്യേകിച്ചൊന്നുല്ല ഇതൊക്കെ തന്നെ ച്ച്
ഫുൾ ടൈം റീല് ആവുല്ലേ
ആഹ് കൊറച്ച്
പഠിക്കാണോ
അതെ. ഞാന് നേഴ്സിങ്ങ പഠിക്ക നേഴ്സിങ്ങ പഠിക്കുന്നു ഉം
ത് കേറിയതാ നഴ്സിങ് ന്
അതെ
അ എവിടെ
ഞാ മൈസൂര് ഉം
ഉം എത്ര വർഷത്തെ കോഴ്സ് നാല് വർഷത്ത ഇപ്പ
ഉം ഇപ്പ രണ്ട് വർഷായി
ഉം ഇനി രണ്ട് വർഷം കൂടി ണ്ടല്ലേ ഇല്ല ഞാൻ വീട്ടിൽ
എ മക്കളൊക്കെ ഇണ്ടാ
ഇല്ലില്ല എന്റെ കല്യാണം കഴിഞ്ഞിട്ടുള്ളൂ
ഹാ ഹ അതുശരി വീടെവിടെയാ
മലപ്പുറം
മലപ്പുറം ഉം മലപ്പുറത്തിന്റെ കുറച്ച് ഫ്രണ്ട്‌സ് ഒക്കെ ഉണ്ട് മലപ്പുറത്ത് കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട് എവിടെയാണെന്ന് കറക്റ്റ് അറിയില്ല കറക്റ്റ് സ്ഥലത്തിന്റെ പേര് അറിയില്ല നെലബൂരു അങ്ങോട്ടേക്കയാണ് തോന്നു
ട്രിപ്പൊക്കെ പോക്കണ്ടോ
ഓ കൊറച്ച് കൊറവാ ഞാ അങ്ങനെ പോകുന്നില്ല
ഉം
ഇഷ്ടാണ് പക്ഷെ പോവലില്ല
ഹ
ഒന്നാമത് പിന്നെ വീട്ടാർക്ക് സമയം വേണം
ഉം ഇപ്പൊ വീട്ടിലാണോ
അല്ല ഞാനിപ്പോ ഹോസ്റ്റലിലാ
ആഹ
ഉം
അവിടന്ന് ഇങ്ങനെ എടുക്കെടുക്കു പുറത്തൊക്കെ പോവല്ലേ
ഇവിടുന്ന് വല്ലപ്പോഴും പോവാ ആഹ ആദ്യൊക്കെ പോകലെണ്ടന്ന് മൂവിക്ക് പോയിട്ടില്ല പൊറത്തൊക്കെ പോകലെണ്ട്
ഉം
ഉം പിന്നെ ആ ഇടക്ക് പോകും പക്ഷെ പ്പ ഒന്നും പോവലില്ലാ
അവിടെ ങ്ങനെ ഫുഡ് ഒക്കെ അവിടന്ന് തന്നെണ്
ആഹ ഫുഡ് ഒക്കെ ഹോസ്റ്റലിന്നല്ല ഇവിടെ മെസ്സിന്ന് ഉം കൊഴപ്പമില്ല
ഇതിങ്ങനെ എന്ത് പറയല് പൈസ കൊടുത്തിട്ട് പഠിക്കണതാ ഓ കൊറെ പൈസായോ
ആഹ കൊറച്ച് ആയി
ഉം
ഉ നാല്
എന്റെ കൊറേ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടോ
ഓ ഫ്രണ്ട്സൊക്കെണ് ണ്ട്
വൈബ ആണോ എല്ലാരും
ആഹ് കൊഴപ്പൊന്നില്ല പിന്നെ ഈ പഠിത്തം അതാണ് മെയിൻ സാനം
ആഹ റിസ്ക്ണ്ടാവൂല്ലേ
ഓ അതേ ഉള്ളൂ
ആ അങ്ങനെ എക്സമ ഒക്കെ വർഷത്തില് വരോ അതോ നമ്മള് സാധാ സ്കൂൾ പോലെ മൂന്നാട്ടൊക്കെ വരും
ഏ രണ്ടും പോലെയല്ല വർഷത്തിനുണ്ട് ഒന്നച്ചേ പിന്നയിന്റെടേല് മൂന്ന് എക്സാമ് എടേകൂടണ്ടാകും
ആഹ്
നല്ല റിസ്കാണോ പഠിക്കാൻ
ഓ റിസ്കാണോച്ചാ റിസ്ക്കാണ്
പിന്നെ കൊറച്ച്ഷ്ടത്തോടൊക്കെ വന്ന് കഴിഞ്ഞാ നമ്മള് ചെയ്തല്ലേ പറ്റു
ഉം
ഉം
പിന്നെയീ നാല് വർഷം കഴിഞ്ഞാല് അമ്മക്ക് നൈസായിട്ടെവിടെങ്കിലും വർക്ക് ചെയ്യാം
ആ പിന്നെ ആ സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടിയാല് വർക്കെയ്യാം ഉം
നമുക്ക് അമ്മ ടത്തിന് ഇങ്ങനെ ഓരോ ഇതില് കേറല്ലോ അതോ ഇങ്ങനെ അമ്മള് ഫോമ് കൊടുത്താല് അത് കിട്ടലോ
അങ്ങനെയല്ല നമ്മള് ഓരോന്ന് പഠിച്ചെറങ്ങണേനനുസരിച്ചാ ഇപ്പൊ ഞാനിപ്പോ ആർ സി ടിന്ന് പറഞ്ഞ ഒരു കോഴ്സാ പഠിക്കുന്ന
ആഹ്
ഒരു റെസ്പിരേറ്ററി ഇതായിട്ടുള്ള
ആഹ് ആഹ്
എനിക്കിപ്പോ ഐ സിയുവില് അങ്ങനെയെക്കെ നിക്കാൻ പറ്റുള്ളൂ ഐസൂയിലാണ് മെയിനായിട്ട് നിക്കാൻ പറ്റാ
ഉം
അപ്പോ നേഴ്സിംഗ് ആവുമ്പം ഒരു ജനറൽ വാർഡ് അത് ഇത് അങ്ങനങ്ങനെ ഓരോന്നോരോന്നോലെ
ഇതിനെങ്ങനെ പ്ലസ് ടു സർട്ടിഫിക്കറ്റാ വേണ്ടേ
ആഹ് പ്ലസ്ടു സർട്ടിഫിക്കറ്റ് വേണം അത്യാവശ്യം കൊറച്ച് മാർക്ക്ണ്ടെങ്കി കേറാ. ഡിഗ്രി ഡിഗ്രിണ്ടായാലും കൊഴപ്പില്ല
മെയിനും പ്ലസ് ടു ആവൂലേ
ആ മെയിൻ പ്ലസ്ടുവ ഇത് പിന്നെ ഡിഗ്രി കോഴ്സാണ്
ആഹ്
അയ്നോണ്ട് പിന്നെ അങ്ങനെ കേറി
ഹോസ്റ്റലല്ലേ അപ്പൊ സണ്ണായാ പുറത്തേക്കെക്കെറങ്ങിക്കൂടെ കൊറച്ച് പർസേ പർച്ചേസിംഗ്
ഉം ഇല്ലല്ല അങ്ങനൊന്നുല്ല ആദ്യം പോകല്ണ്ടേനി പശേപ്പല്ല
ഏ കോളേജിന്റെ അടുത്താന്നോ ഹോസ്റ്റല്
ആഹ് കൊറച്ചടുത്താ ഇപ്പോന്നും പൊറത്തേക്ക് പോവലില്ല ഇപ്പൊ ഫുള്ള് പൈസ ചെലവാ
ആഹ് അതെന്താ എക്സാമിന്റെ അങ്ങനെന്തെങ്കിലും
അല്ല എന്തായാലും പൊറത്തു പോയ കൊറെ പൈസൊക്കെ പോവും ആഹ അതുകൊണ്ട്
ഒന്നാമതമ്മള് ഗേൾസാണ് അപ്പൊ അമുക്ക് എന്തായാലും വേണം ബോയ്സ് ആണെങ്കില് ഇന്നാ ലും ഒന്ന് ഒതുങ്ങും പക്ഷേ ഗേൾസ് അങ്ങനെയല്ല കണകും എല്ലാം വേണ്ടി വരും
അതെ
മേക്കപ്പ് സാധനൊക്കെ കണ്ടാ പിന്നെ മതി
ഉം
അത് വാങ്ങാൻ തന്നെ ഉണ്ടാവുള്ളൂ ടൈം
ഉം എന്താ അതൊക്കെ തന്നെയാണ് മെയിൻ പിന്നെ പുറത്തേക്ക് പോയി തിരിച്ച വര പിന്നെ മടി കൊറച്ചൊക്കെ മടി ആദ്യ പോവണ്ടനി ഇപ്പൊ കൊറച്ചായിട്ട് പോവല്ല
ആഹ്
ഉം
വീട്ടില് എപ്പഴും പോ മാസത്തിലാ പോവല്
ആഹ് ഞാൻ ര ഒരു മാസം കൂടുമ്പോ പോവും
ഉം അ രണ്ടു ദിവസവും
ആഹ് ഒരു നാലുസം അഞ്ചൂസം ഒക്കെ നിക്കും
ഉം അവിടുന്ന് വരുമ്പോ നല്ല സങ്കടം ഉണ്ടാവൂലേ
രണ്ട് സൽത്തന്ന് ഇറങ്ങുമ്പോ നല്ല സങ്കടാ
ഉം
ആഹ് പിന്നെ
ഇവിടന്ന് ഫ്രണ്ട്സിനെ വിടണത് അവിടന്ന് അച്ഛനേ അമ്മനേല്ലേ
ആഹ് ഇവിടുന്ന് വിട്ട കഴിഞ്ഞാ പിന്നെ അവിടെ വീട്ടുകാരാണല്ലോ എന്നുള്ളത് അവിടന്ന്റങ്ങ കഴിഞ്ഞോ. ഓ അടെ ഇവിടെ ഫ്രണ്ട്സ് കാത്തക്കിണ്ടല്ലോ ആ അങ്ങനെ അ ഒരു മൈൻഡിലാ വരല്
ഉം അങ്ങനെ ടീച്ചർമാരൊക്കെ എങ്ങനെ
ആ മലയാളീസും ഉണ്ട് കന്നഡാസും ഉണ്ട്
ഉം
വലിയ കൊഴപ്പല്ല ആദ്യോക്കെ നല്ലതുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ കൊറച്ച് കൊഴപ്പില്ലാതെ
ഉം അത് നമ്മള് പഠിക്കണംന്ന് പറഞ്ഞ മനസ്സ് വെച്ചാലേ ഒക്കെ ഈസിയണാവില്ലേ
ഉം
പഠിച്ച എന്തെങ്കിലും ആവണതാ നല്ലത് അതാകുമ്പോ മുള്ളവരെ മുമ്പില് ഞമ്മള് കൈ നീട്ടണ്ടല്ലോ
ഉം പിന്നെ നല്ല ക്ഷമ വേണം നല്ല മറ്റേ തൊലിക്കട്ടി വേണം
ഉം നേഴ്സിങ് എന്നു വെച്ചാൽ അങ്ങനെയാണല്ലോ മാലകമാർ അങ്ങനെയല്ലെ വിശേഷിപ്പിക്കപ്പെടണെ
മ്മ് മാലാഖമാര് മാലാഖമാരിക്കുള്ള തെറിയൊക്കെ കേട്ട് കുത്തിരിക്കുന്നു.
അല്ല ഇൻസ്റ്റയിലൊക്കെ റീല് കാണുമ്പോള് അങ്ങനെ സിസ്റ്റേഴസ് ഇ പൊക്കും അത്രക്കെ നല്ലതാണ്
അതെ അതൊക്കെ തന്നെയാ പക്ഷെ അതിലേക്ക് ഇറങ്ങുമ്പോ അറിയാ ഒന്നും പൊറ നോക്കുമ്പോ ഈസില്ല പക്ഷെ ഉള്ളിലെ കറങ്ങുമ്പോ അതിന്റതായ ഓരോ പ്രശ്നങ്ങളുണ്ടാവും. ഉം ഹോസ്പിറ്റലൊക്കെ പോയി കഴിഞ്ഞാല് നമ്മള് നമ്മളെ ഭാഗത്ത് എന്തേലും തെറ്റു പറ്റിയ പറ്റിയ പോലെയാ
ഉ പിന്നെ ട്രെയിനിങ് ട്രെയിനിങ് അനക്കിണ്ടാവോ
ആഹ് ഉണ്ടാവും എല്ലാം ഉണ്ടാവും ഇപ്പൊ ഞങ്ങക്ക് പോസ്റ്റിങ് ഉണ്ടായിരുന്നു ഹോസ്പിറ്റലില് രണ്ടു മാസം ഇപ്പൊ കൊറച്ച് ദിവസം ലീവാ ഇനിയിപ്പൊ ഒരു മാസം കഴിഞ്ഞാ വീണ്ടും തുടങ്ങും അപ്പൊ നമ്മൾ ഐസിയുവിൽ ഒക്കെയാ ഇനി നിക്കുന്ന ഇല്ല ഇപ്പോഴൊന്നും കിട്ടൂല ഈ നാലാമത്തെ വർഷം ഞങ്ങക്ക് പോസ്റ്റ് ഇതിണ്ട് ഇങ്ങനെ ഡ്യൂട്ടി ഉണ്ട് ഹോസ്പിറ്റലില് ആ ടൈമിൽ നിന്നാ ചെറിയൊരു പൈസ കിട്ടും. ചെറിയൊരു പൈസ കിട്ടുള്ളൂ.
ആഹ്
ഉം
ഇവടെ അതുപോലെരു ഒരു വർഷത്തിനുള്ള ഒരു വോയിസ് ഇണ്ട് ഇതേപോലെ നേഴ്‌സിങ്ങിന് ആറ് മാസം ആഹ്. ആറ് മാസം ക്ലാസ്സും, ആറ് മാസം സം ട്രെയിനിങ്ങും ഇങ്ങട്ട് നല്ല ശമ്പളൊക്കെ ഉണ്ടാവും അതിന്.
ആഹ് ആ ന്നാ ഞാൻ വിളിക്കാട്ടോ ഒറ്റ മിനുറ്റെ
ആഹ് ആഹ്